ഹലോ
കേക്കുന്നുണ്ടാ
ആഹ് കേക്കുന്നുണ്ട് പറഞ്ഞോ
വർക്കുകളൊക്കെ കഴിഞ്ഞു തിരുമ്പിക്കുളിയൊക്കെ കഴിഞ്ഞോ
എല്ലാം കഴിഞ്ഞു രാവിലെ ഈ മഴ കാരണം രാവിലേ തിരുമ്മലു കഴിഞ്ഞു
ഓഹ് തിരുമ്പലൊക്കെ കഴിഞ്ഞ് അലക്കലൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞില്ലേ
കുളിയില്ല കുളി കഴിഞ്ഞിട്ടില്ല അത് സന്ധ്യക്കേ ഒള്ളൂ
എന്തോന്ന് സന്ധ്യക്ക് മാത്രേ കുളിക്കാറോള്ളോ
ആ ഒള്ള്
ഒര് രണ്ട് നേരൊക്കെ കുൾച്ചോളൂ
ഓ ജോലിയെല്ലാം കയിഞ്ഞ് കഴിഞ്ഞാ പിന്നെ പിന്നിതിപ്പം ഫോൺ വിളി ആയോണ്ടാ
ആ അതുകൊണ്ടാണോ കുളിക്കാത്തേ ആ നല്ലാളാട്ടോ
ഉം ഇത് കഴിയട്ടന്ന് വിചാരിച്ചു ഉം പിന്നെ അതു അല്ല മഴയാ ഇവടെ തണുപ്പാ ഞങ്ങക്ക് വെള്ളം കുളിക്കാൻ
എങ്ങനെ
തണുപ്പാന്ന് കുളിക്കാൻ
ഉം ആടാണോ
ആ ഇവടെ ഭയങ്കര തണുപ്പായി
ഇവടെ ഭയങ്കര ഒര് ഒര് മേഡിയം തണുപ്പ് നല്ല തണുപ്പുല്ല ന്നാ നല്ല ചൂടുല്ല അങ്ങന പോണു കാലാവസ്ഥ നല്ല നല്ല കാലാവസ്ഥയാണ് ഇന്നത്തത്
ഫാനൊന്നും വേണ്ട ഇപ്പൊ ഫാനൊന്നും വേണ്ട
എങ്ങനെ
ഫാനൊന്നും വേണ്ടാന്ന് പർഞ്ഞതാ
ആഹ്
കര്ണ്ട് എന്താ തണുപ്പുള്ളോണ്ടേ
ആ
പിന്നെ വെളി വെളീന്ന് ഇരിക്കാം പാടില്ല കൊതുകാ
കൊത്ക്ണ്ട് ലെ
ഭയങ്കര ശല്യാ കൊതുകിന്റെ കൊതുക് ഈച്ച കണ്ണീച്ച അങ്ങന ഒത്തിരി സാനത്തിന്റെ ഭയങ്കര പ്രശ്നാ
ഈ ഈച്ച പോവാന എന്താ ടിക്ക് ടിപ്സ് അറിയോ
ഈച്ച പോവാനോ ടിപ്സ്ന്ന് പറയാന് ഞാനാണെങ്കി ഇപ്പം ആ എന്തുവാ പൊകയ്ക്കും ഞങ്ങള് പൊകക്ക്ന്നെ അറിയാവോ ചട്ടീലൊക്കെ ഈ ത് തൊണ്ടക്കെ വെച്ചേ ചെലപ്പം കുന്തിരി ക്യം അങ്ങനള്ള കാര്യങ്ങളൊക്കെ വച്ച് പൊകക്യും
ആ അടക്കാതോട് അങ്ങനക്ക ഇട്ടാണ്ട്
ആ പൊ അതെ പൊകയ്ക്കും
ആ
ഈ കുന്തിരിക്കം അറിയോ കുന്തിരിക്കം
കുന്തരിക്ക അതന്താ ഇൻക്കറീല
മണോള്ള നല്ല മണോള്ള
ആ ചന്ദ ചന്ദനം തിരിയോ
ചന്ദനം അല്ല ഈ ഞങ്ങട പള്ളീലൊക്കെ ചെയ്യത്തില്ലേ വീഷ് തൂവക്കു ഇങ്ങനെ വീശുന്ന സാനം ഉണ്ടല്ലോ അങ്ങൻത്തൊക്കെ ഇട്ന്നൊരു സാനൊണ്ട് കുന്തിരിക്കന്ന് പറയും
കുന്തിരിക്ക പറയാ
എ കുന്തിരിക്ക ഇൻക്കാ സാധനം എന്താ അറീല ഹൂത് ഹൂത് അതാണോ സ് നെന്നിന്റെ സാന ആണ് എന്താ അറില. ഹോത് സാനം ഇണ്ടാവെലണ്ട്.
നല്ല മണ ഉള്ള സാനമാ.
ആ അത് ഇതാക്കാനേക്കരല്ലേ കുന്തിരിക.
പറയാ അത് ഉണക്കി ഇങ്ങനെ ചെയ്യുന്ന സാന അത്
ആഹ് അതന്നെ ന്നാഹുത് ആഹ് അത് തേച്ച ഈച്ച പോവൂലേ ഞാപ്പന്ന്
പിന്നെ ഇപ്പാണെങ്കിലേ ഇല്ലെ പാറ്റെ പാറ്റയെ കൊല്ലാൻ വേണ്ടി ഒരു സാനം കൊണ്ട് വച്ചായിരുന്നേ. അതും ഈ പാറ്റെ പാറ്റെ കൊല്ലാൻ വേണ്ടിയേ
ആഹ്
ഒരു ഒരു മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരു മഞ്ഞ കളർ ട്യൂബില്. പച്ച കാണത്തിലെ അത് കഴിച്ചു കഴിഞ്ഞാ എല്ലാ പാറ്റകും വരുന്ന വഴി. ആ ആ പാറ്റ ക്ളീൻസ് ആവോന്ന് പറയുന് ഏഹ്
ആഹ് എന്ന ട്ട് മാറ്റണ്ടോ അങ്ങനെ മാങ്ങിട്ട് ആ. ഓ അയിന് എത്ര രൂബേണ്
അതെത്ര രൂപയാന് അറിയില്ല കഴിഞ്ഞ ഒസം വാങ്ങിച്ച അത ഇല്ല പേ പ്പറിലാക്കി എന്തുവാ ഈ പിന്നിലൊക്കെ വെക്കുവായിരുന്നു. അത് പറ്റിയിട്ട് പോയാലും പിന്നെ അങ്ങനെ
പാറ്റ വെര്ന് ണ്ടാവൂലല്ലേ ഇങ്ങീച്ചകളെമ്പാടുണ്ട് കെടക്ണ ബെഡില് പിന്നെ പിന്നെ നെലത്തൊക്കെ പയറി പാത്രം പോർണ പയറി ഡറ്റോളൊക്കെ എട് ഞാനിന്റെ നെലം നല്ലോ കെയിഗി ഓകി മയക്കളായിട്ട് ഇല്ല പ്രശ്നണത്.
മഴക്കാലയാ
എന്തോരു ശ യ അത് ഞാൻ പനിന്റെ ഗുണിക കലക്യാണ്ട് മൊത്തത്തിലാണ് അടിച്ചു പാർന്ന്ന്നാ. ച്ച വരൂല്ലനോക്കെ പറി ണേക്ക.
ചുമ്മാ ചുമ്മാ വൃത്തിയാ വൃത്തിയാക്കി ഇട് ന്നൂറൂവാ കൂടുതൽന്ന്
ആഹ് അത് തോന്നുന്നുണ്ട് എന്ത് മനുഷ്യമാര് വരുമ്പോ അത് കാണുപോ മോശയിട്ട് തോന്നാ.
അത് തന്നെ.
ഉം ഇത് ഞാ
നമ്മൾ അടുക്കളെ അടുക്കളയാണെങ്കിൽ നമ്മളെ വൃത്തിയായിട്ട് സൂക്ഷിച്ചാലും. ആ ഇതുങ്ങങ് വേറെ രീതി ആക്കുവ
അതന്നെ അതാണ് കേത്യേഡ് ഈചേണ് വര്ണത്. ഈ വേനൽക്കാല ആവുമ്പോ ചൂട് സഹിച്ചാ മതി ഒന്നും
അന്നേരം ഈ സാനങ്ങളൊന്നും ഇല്ല. അല്ലേ നമ്മള് പരിക്കാത്ത മുറി ആട മക്കള എത്ര വൃത്തിയാക്കിട്ടാലുംന്ന് വൃത്തിയായിട്ട് കെടക്കും കോഴി കുഴപ്പമില്ല പക്ഷെ ആ മഴയയി കഴിഞ്ഞാൽ. വെള്ളും പരിക്കാത്ത അതും ഇതും.
ആഹ് വാറെ രീതിയായിട്ട് പോവന്ന് ദേഷ് വരും പണിയൊക്കെ കൈ ഈച്ചനെ ഇങ്ങനെ കാണുമ്പോ.
ആണാ ശെരിയ.
ആഹ് പിന്നെന്താ കൊച്ചവിടെണ്.
കൊച്ചും ആഹ് ഹസ്ബൻഡും കൂടെ വണ്ടി ശെരിയാക്കാൻ പോയേക്ക്ന്ന്. കാറിന് പാട്ടില്ല കാറിനകത്ത് പാട്ടില്ല. പാട്ട് വന്ന് ആഹ് അതിനെന്തോ ഒരു കംപ്ലൈയിന്റ് അപ്പം. അതിന് വേണ്ടി ഹസ്ബൻഡും. കുഞ്ഞും കൂടെ പോയപ്പോ ശെരിയാക്കാൻ പോയപ്പോ അതിനകത്ത് സാധനം ഇല്ലെങ്കിൽ ആയാക്ക് ഭയങ്കര ഇതാ. കുഞ്ഞിന് ആഹ് കുഞ്ഞിന് ഭയങ്കര ഇതാ ഭയങ്കര പ്രശ്നാ പാട്ട് കേക്കണം അപ്പൊ അത് നന്നാക്കാൻ വേണ്ടി പോയപ്പോ പൊറത്തോട്ട് കുറേ നേരം ആയി പോയിട്ട്
വേരിയാവല്ലേ
ദൂരയാ പോയെക്കുന്നെ
എന്ന ഇങ്ങൾക്കും കൂടി പോയിക്കൂടെനോ ഉള്ളിൽ ഇങ്ങനെ വെറുതേ ചുമ്മാ ഇരിക്കല്ലേ
എനിക്കാണെങ്കിൽ ഈ കോള് ചെയ്യാണെങ്കിൽ ഞാനാണെങ്കിൽ എന്റെ ഫോൺ നെറ്റ് ചാർജ് ചെയ്തിട്ടില്ല
ഏഹ്
നെറ്റ് ചാർജ്ല്ല വീട്ടിൽ വൈഫൈ ഉപയോഗിച്ച് ചെയ്തോണ്ടിരിക്കുവല്ലേ
ആഹ് അങ്ങനായിട്ട് ഇവിടെകത്തെ ഇരിക്ക അല്ലെ
ആഹ് അതുകൊണ്ട പിന്നെ അകത്ത് കേറിയിരിക്കുന്നത്
ഓഹ് അല്ലെങ്കിൽ പൊറത്തിറങ്ങിക്കറങ്ങനെ
അതങ്ങു പോകും സന്ധ്യക്ക് ഏതനിയും സ്കൂൾ തൊറക്കാറായില്ലയ ആഹ് വല്ലാ വല്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ആഹ് സ്കൂളി സ്കൂൾ തൊറപ്പായപ്പോ ആകാം ഇതല്ലയോ പ്രശ്നങ്ങളല്ലയോ
എന്തേ
എന്തെല്ലാം വാങ്ങിക്കണം
ആഹ് ഈ ബുക്കൊക്കെ പൊതിയാനൊക്കെ ഉണ്ടാവല്ലോ ഇങ്ങളെ ചേട്ടനോ ആരാ പൊതിയല്
എല്ലാം പോതിഞ്ഞ് റെഡി ആക്കി വെച്ചേക്ക സ്കൂളിൽ പോകാനുള്ളതെല്ലാം പുസ്തകവും കിട്ടി
മതി
ആഹ് വേറെ കൊറച്ച് സാധനങ്ങളൊക്കെ അല്ലറചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് ചെരുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം അതിന് പുറത്ത് പൊത്തിറങ്ങി പോണം ഒരാളോടെ വരാന്ന് പറഞ്ഞ് അവര് ഇ സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് പോകാത്തെ
പോകണ ഇഷ്ടപ്പെടുന്ന ആളാണോ
എന്തോ
യാത്ര ചെയ്യണ ഇഷ്ടള്ള ഒരാളാണാ വ്യക്തിയാണോ നിങ്ങള്
അതേ എനിക്ക് ഇഷ്ടമുള്ള സാധനം അതാ
ആഹ് പൊറത്ത്ന്ന് ഭക്ഷണം കഴിക്കണതൊക്കെ
അതൊക്കെയുണ്ട് യാത്ര ചെയ്യുവാണെങ്കിൽ ഞാൻ ഉറങ്ങത്തേ ഇല്ല കൊൺ എത്ര ദിവസം വേണേലും ഉറങ്ങാതിരിക്കും ഒരേപോലെ ആഹ് അത്രയ്ക്ക ഇഷ്ട അങ്ങനെ കാഴ്ചകൾ കണ്ടുപോകാന് ഭയങ്കര ഇഷ്ട ഞാനാണെങ്കി ഒരു ആഹ് ഒരു യാത്ര പോയത് മൂന്ന് ദിവസത്തയാ മൂന്ന് ദിവസം ഉറങ്ങാതെ കുത്തി
ഓഹ്ശ് ച്ചമോനെ
അതോ കണ്ണെല്ലാം കൂടെ ചുമന്ന് ലവലോലി ഒക്കെ കഴിക്കുന്നില്ല കണ്ണൊക്കെ കഴിക്കുന്നില്ല ചുമന്നിരിക്കുന്ന കണ്ണ് അതേ മാതിരിയായി എന്റെ കണ്ണായായിരുന്ന് മൂന്ന് ദിവസം ഉറങ്ങായിരുന്നു
ഓ അപ്പ എല്ലാം കണ്ട് കണ്ണ് ചെലപ്പോ വേണെങ്കി തകർന്നീണ്ടാവുവേ
ആഹ് കണ്ണ് തകർന്ന് ഞാൻ തകർന്നില്ല
അങ്ങനെയായിരിക്കും എവിടേക്ക് എങ്ങെനെ പോയിനു
രാജസ്ഥാൻ
രാജസ്ഥാനിക്കോ ട്രെയിനില അനോ
ട്രയിൻ ട്രെയിൻ
ഉം
ആദ്യമായിട്ടുള്ള യാത്രയാ നമ്മള് കാണണ്ടേ നമ്മള് ഇനിയും പിന്നെ ഒരിക്കും നമ്മള് പോകുന്നില്ല അപ്പൊ നമ്മള് കാണുക ഒരിക്കലും പോവത്തില്ല പിന്നെ അത് ഇതിപ്പം പോയി-
ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് പോയതാണോ അല്ലാതെ ഹസ്ബൻഡ് നിങ്ങളും ഒറ്റക്ക് പോയതോ എങ്ങനെ
ഒരു കല്യാണം ഒണ്ടായിരുന്നു അപ്പൊ ഫാമിലി ആയിട്ട് കൊറച്ചു പേര് ഒണ്ടായിരുന്നു കല്യാണ ആയിരുന്നു കല്യാണത്തിന് പോയി തിരിച്ചു വന്നു
ആഹ് അങ്ങനെ പോയിനെ ഒരു ദിവസം നിന്ന് പിന്നെ പിറ്റെത്തെ ദിവസം അങ്ങോട്ട് തിരിച്ച്
ഇല്ല ഇല്ല കല്ലിയാണം ആയിരുന്നല്ലോ അപ്പൊ അവിടുത്തെ കല്യാണം ഒത്തിരി- നമ്മള് ഇവിടുത്തെ കല്യാണം പോലെ അല്ലല്ലോ അവിടുത്തെ കല്യാണം വെളിനാട്ടിലെ കല്യാണം വേറെ രീതിയിലാ രാത്രിലാ കല്യാണം അതുമല്ല ഒരാഴ്ച- ത്തെ ചടങ്ങാണ് അവിടെ കല്യാണം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടുത്തെ കൂട്ട് - അല്ലല്ലോ കല്യാണം പിന്നെ നിങ്ങളെ പോലൊക്കെയ മൈലാഞ്ചി- അതിനു മുന്നേ ഒത്തിരി ഒത്തിരി ചടങ്ങുകളുണ്ട് കല്ലിയാണം എന്ന് പറയുമ്പോ ഒത്തിരി- ചടങ്ങുകൾ ആ ആദ്യ തൊട്ടേ ഭയങ്കര ചടങ്ങുകളാണ് ഇവർക്ക് ഒരാഴ്ച ഫുൾ- ചടങ്ങുകളാ
സൂപ്പറാല്ലേ ആചാരങ്ങള് കൂടുതല അല്ലേ ആ തി അപ്പൊ
ആഹ ഒറങ്ങിപ്പോയി
നല്ല വ്യക്തി ഉം അപ്പൊ ഒറങ്ങിപ്പോയിന്ന ബസ്സിന്നോ ട്രെയിനിൽന്നൊക്കെ എന്തൊണ്ട് ഒറങ്ങി കൂടിയേനിയോ
ആഹ് അതുമല്ല ഈ എപ്പഴാ കല്യാണം എന്ന് ചോദിച്ചേ എന്നോട് ഇങ്ങോട്ട്
ഏഹ്
നാല് മണിക്കോ മൂന്ന് മണിക്കോ എങ്ങാണ്ട കല്യാണം
അല്ലാ പിന്നെ എങ്ങനെയാ ഒറങ്ങാത നിക്കുക
ആഹ് പിന്നെ അപ്പൊ ഞാൻ ഒറങ്ങത്തില്ലയോ ഞാൻ പോയി മാനവായിട്ട് റൂമിൽ പോയി കെടന്ന് ഒറങ്ങി
ഉം അപ്പൊ നിങ്ങളെ നിങ്ങളെ ഹസ്ബൻഡ്‌ ഒണർത്തിലോ
ഹസ്ബന്റ് വന്നില്ല ഞാനും കുഞ്ഞും- ഞാനും കുഞ്ഞും എന്റെ അമ്മയൊക്കെ ആയിട്ടാ പോയെ
ആ അവിടുത്തെ ഫാമിലിന്റെയാ ഈ ന്യൂക്കാര് ഇല്ലേ
അമ്മയുടെ ഫാമിലി ആ എന്റെ ഫാമിലി ആയിരുന്നു
ആഹ് ഇങ്ങോട്ട് നിങ്ങള് രാജസ്ഥാനിക്ക് എപ്പളാ എത്തിയെ
പത്ത് പത്ത് പതിനഞ്ച് ദെവസം കഴിഞ്ഞാ ഇവര് പ തിരിച്ചു പോന്നത്
ഓഹ് പത്ത് പതിനഞ്ച് ദിവസം അവിടെ നിന്നോ ഓ നല്ല രസം ഓഹ് അപ്പൊ നല്ല രസവുണ്ടാവലേ അവിടുത്തെ കല്യാണൊക്കെ എങ്ങനെയാണ്
സൂപ്പർ
സൂപ്പർ എന്നോ
കുതിരപ്പോർ കുതിരപ്പുറത്തൊക്കെയ വരുന്ന് കുതിരപ്പുറത്തൊക്കെ വരുന്ന കല്യാണം ചെറ്ക്കൻ
അളളാ ഇൻ്റെ മോന്നെ ഒരു രക്ഷയില്ലര് നല്ല വൈമ്പല്ലേ?
ആഹ് വൈറ്റ് കുതിര.
വൈറ്റ് കുതിരമ്മന് പെണ്ണ് ചെക്കനെ കൊണ്ടരേ? ചെക്കന് പെണ്ണിനോ കൊണ്ടന്നതോ?
ആഹ് എന്ത് ചെറ്ക്കൻ?
ചെർക്കം പെണ്ണിനെ കൊണ്ടന്നത്. ഏം കുതിരമ്മലണോ? അയിഹി ഇൻ്റമോനേ
അത് രാത്രിയില് അതോ കൊടും തണുപ്പ്.
ഉും
ഡിസംബ ആ ജനുവരി മാസ ഭയങ്കര തണുപ്പുള്ള മാസാ വെളിയ ആഹാ സമയത്ത് ഇറങ്ങാൻ പോലും വയ്യങ് ഉറങ്ങി പോവാതെന്ത്ചെയ്യാൻ പറ്റും. എങ്കി തണുപ്പ് കൂടി ഞാൻ പോയി കിടന്ന് ഉറങ്ങി.
ശ് ശ് നല്ലം ഉറങ്ങാതെന്ന് ഓക്കേ